ആഹ അലോ
നല്ലന്നെ എന്താ വർത്താനൊക്കെ
സുഖാണ് അങ്ങനെ പോവുന്ന് മക്കളൊക്കെ സ്കൂളിട്ടന്നോ
ആഹ് മക്കളൊക്കെ സ്കൂൾട്ട് വന്നു ആഹ് ചായടിയൊക്കെഞ്ഞഞാൻ കളീലാണ് അവ്‌ടെ
ന്നെന്താ മഴ ഉണ്ടോ
ഇന്ന് ഇല്ല അന്നനല്ല വേ ന്ന് പല്ലം അല്ലന്നരം മഴ ഉണ്ടായിന്ന് വെയിലാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമ ആ എന്നലൊക്കെ ഇപ്പൊ മഴ നല്ല നിക്കാ തോന്നുന്നുണ്ട്
ആഹ അപ്പൊ കുറച്ച ദിവസായിട്ട് ഇങ്ങനെ എന്നാലുംച്ചക്ക കുറച്ച്
ആ പഴതീന ആ ആ കൊഴെട്ട ടൈമിലൊക്കെ മഴ നനു ഇന്നപ്പോ ആ ഇപ്പൊ നല്ല വെയിലാ
ഉ അതൊണ്ട് ആ അതുകൊണ്ട് മ്പയതൊക്കെ ഒന്ന് ഉണങ്ങാനൊക്കെ ആയി ഇത്തക്കെ ആ ആക്ക
ബുദ്ധിമ കൊണ്ട വുന്നത്
ആഹ അപ്പൊ
ആ റോട്ടുമലി വറിരിക്കണം നിക്കണം ഡോട്ടമ്മല്ലല് പോണം
ആഹ അപ്പൊ ആഹ ആ ആ അപ്പൊ കൊട കൊടുത്തേക്കലും ഉണ്ടാവൂലേ അല്ലേ
ആഹ ഇല്ല കൊടുത്തൊക്ക ഇല്ല
ഉ സ്കൂൾക്ക ആകുമ്പോ പിന്നെ നമ്മളെ ബുദ്ധിട്ടാണ് കൊടുത്തേ സകല അത അവിടെ ഇവിടെട്ട് കുട്ടികളൊക്കെ ആരുന്നു
ആഹ് മദ്രസക്ക് പിന്നെ ഏതായാലും വേണം ഉം എന്താണ് കൊട കൊണ്ടോവാ
ഉം വെയില്കെ ആ വെയിലായ സുഖമാണ് ഞങ്ങളവിടെക്കെ നല്ല ല്ലോം മഴയ്താ നല്ലം വേം വെള്ളം കേറും ഇപ്പൊ വെള്ളം കേർണോട്ത്ത്ക്കൊക്കൊന്ന് തെങ്ങനെ കൊറിയാന് നല്ലതാണ് അത് അതു പിന്നെ നമ്മക്ക്- ബുദ്ധിമുട്ടില്ല വെയിലിന് വെയിലും മയക്കും മയയും
ആഹ് ഇവിടെ അങ്ങനെ- എന്താണ് തോട്‌ കൊളം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല
ഏ ആ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ വീട് ആഹ ഞങ്ങളെ വീട് കേറുലെങ്കിലും ഇങ്ങനെ- അങ്ങാടിയൊക്ക നമുക്ക്ക്ക് പോവാൻ കഴിയൂല അവിടെ ഒക്കെ വെള്ളേയിക്കാരം ഞങ്ങക്ക് തോടും പാടും ഒക്കെ അധികം അങ്ങാടിക്കണ്ടറങ്ങിയാൽ തോടും പാടായാണ് ത്തും
ഏഹ് അത് ശെരിയാണ് ഇവിടെ പിന്നെ അങ്ങനെ. ആഹ് അതു ശെരി ഇവിടെ മഴ പെയ്താൽ പിന്നെ മ മലന്റെ മലപ്രദേശം ആയതുകൊണ്ടേ. ആഹ് ഒരു പ്രശ്നമുണ്ട്, ആഹ് മഴ അധി ആഹ് മഴ അധികം പെയ്താലും പേടി തന്നെയാണ് മക്കളായാലും. ക്കെ ഉം കളിച്ചാൻ വിടുമ്പോഴൊക്കെ പേടിയാണ് ഓലൊക്കെ തമാശ. നിനക്ക് വേണമെങ്കിൽ കുളത്തിലും തോട്ടിലൊക്കെ ഒന്ന് പോയി കാലിട് താൻ കുട്ടികളല്ലേ.
ആഹ് ആഹ് അതെ നമ്മള് കാണൂല്ല ആഹ് ആഹ് അതെ. ഇപ്പ തന്നെ കൊറേ അപകടങ്ങള് അങ്ങനെ ഇണ്ടായിക്ക്ണു.
ആ ഇപ്പ അട്ത്ത് ഇന്നാള് ഇവിടെ അട്ത്ത് രണ്ട് ഉം രണ്ട് കുട്ടിള് മരിച്ചു
ഏഹ് ഞമ്മള് വിട്ട്ട്ടല്ലല്ലോ ഓല് നമ്മള് കാണാതണ് കൾച്ചാൻ പോവ്ർഞ്ഞ്ക്കാണ്ട് പോകും. പിന്നെ ഓല് ഓടെ നടക്ക്ണ്ന്ന് നമ്മ നമ്മള് അറിയില്ലല്ലോ
അത് ശരിയാ നമ്മള് കാണൂല്ല അറിയില്ലല്ലോ പിന്നെ കോയന്ന് ഇങ്ങനെ സംഭവ പിന്നെ നമ്മളവിടെടുത്ത് ത്തൂടെ ഉണ്ടാവന്ന് വിചാരിച്ചു
ഉ വെയിലയാ പിന്നെ അങ്ങനെ വെയി ഇ മായ അയാ ഭയങ്കര മ അങ്ങനെയണല്ലോ ഇപ്പത്തെ കാലം ആആമഴകാല ആ മഴക്കാലൊക്കെ ആവുമ്പോ നമുക്കൊരു വെയിലിനും മഴ നമ്മള് കൊതി കിട്ടുന്നത് ഒരു മാസങ്ങളാണല്ല പക്ഷെ ഇപ്പം വഞ്ഞാല് ആ മയ ഭയങ്കര വളരെ കുറവാണ് മഴക്കാല മേലും മഴ മിക്സ്ഡ
വെയ്ല് ഇതാവണ സമയത്ത് വെള്ളംണ്ടാവൂലേ
ആഹ അതെ അതെ ഉ നിങ്ങക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ
വെള്ള വെള്ളത്തിന് ലാസ്റ്റിക്ക ആവുമ്പോൊക്കെ വേന ലാസ്റ്റക്ക് ആകുമ്പോം അങ്ങനെ ആ ടാങ്ക് ആ ഫുള്ള ആവല
അപ്പൊ അപ്പൊ വെള്ളം ഇണ്ടാവണമെങ്കിൽ ഇപ്പൊ നല്ല മയ
ആഹ് അപളേ വള്ളുണ്ടാവളു പിന്നെ ഇവിടെൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കന്നെ ഉള്ളൂ കിണറ് ബാക്കിയക്കെ പോയലാണ് എന്നാലും വെള്ളം എല്ലാടത്തും കുറവ് തന്നെയാണ് കൊയലായാലും ലാസി വല്ലാമൂത്തിന് അടൊക്ക വെള്ളം വറ്റും
ആ വെള്ളത്തിന് ബുദ്ധിമുട്ടണ്ട ആ കിണറങ്ങാണ് ഇടെ വെള്ളത്തിന്ന അങ്ങനെ ബുദ്ധിമുട്ടില്ല ഇതുവരെ ട്ടോ ഇക്കൂടി ഇങ്ങനെ ചെറിയൊരു അത് ഉണ്ടാവോ ഉള്ളൂ അല്ലാത്ത അല്ല
അയ്ശരി
ക്കെനെ തോട്. ങ്ങനെ കായൊണ്ടെ അടീക്കൊക്കെ തോട്
കല്ലും മു അങ്ങൻത്തെ
ആഹ് മലപ്രദേശ ആകുമ്പോ പിന്നെ വേഗം വെള്ളം വെച്ചണ് നമ്മള് പിന്നെ ആ പിന്നെ അടീക്ക്ടിക്ക് കിണർക്ക് ഇങ്ങനെ വെള്ളം ഉം. വെള്ളം ഇങ്ങനെ അടക്കടിക്ക് ഇങ്ങനെ വൽച്ചെടുക്കല്ലോ?
മ് അതാണ് ഇവിടെ കൊയല് വെച്ചിന് ഉം വള്ളം കൃ വള്ളം കമ്മിയായ കൃഷിക്കായാലും ജീവജാലങ്ങൾക്കൊക്കെ പുല്ലും ഇതൊന്നും ഇണ്ടാവൂല.
എല്ലെതും മയെക്ക് മഴയും വേണം വെയിലിന് വെയിലും. മാണല്ലേ അല്ലാഞ്ഞ നമ്മക്ക് എല്ലെ ത്തീനും ബുദ്ധിമുട്ടാ. കൃഷി ചെയ്യുന്നോര്ക്ക് വെയിലായാലും മഴ ആയാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെണ്. മ് അയെന്നെ ഞങ്ങളിവിടെ പാടയ്ക്കെക്കി ഇന്റെ നെല്ലൊക്കെ എത്രങ്ങാനും വെള്ളത്തിലേക്കെരോ മഴപെയ്‌
ആ അതാണ് നാശനഷ്ടങ്ങള് എല്ലാം ഉണ്ടാവും ചേച്ചി അപ്പം പച്ചക്കറികൾക്കും ഒക്കെ വില കൂട്- ടുമല്ലോ
ഉം ഭയങ്കര വില കൂടുതല അപ്പൊ ഇപ്പൊ മീന് അങ്ങനെ മത്സ്യ അങ്ങനൊന്നും ഇപ്പൊ കിട്ടാനും ഇല്ലല്ലോ
ആ ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് എന്നും സാധനം വെ ഡെയ്ലി വന്നാണ് ഉള്ളിനെ എന്താണ് നല്ല മീനല്ലെങ്കിലും രസവുല്ല കിട്ടാനുമില്ല ഇവിടൊക്കെ എത്രയോ ദിവസ സായിപ്പോ മീൻ കിട്ടീച്ച് ഓ വണ്ടി വരും പക്ഷെ ഒരു ഇരുന്നൂറ് മു മുന്നൂറും ആണ് കിലോന് വരുന്നെ മീനൊക്കെ
അവിടെ പിന്നെ അങ്ങാടിന്റെ അടുത്തായൊണ്ട് പിന്നെ എപ്പോളും മീനും അങ്ങനെ ചിക്കൻ അങ്ങനൊക്കെ എപ്പോളും കിട്ട്
ആ ഇവിടെ ഇങ്ങനത്തെ പ്രദേശയതുകൊണ്ടേ എടുത്തൊന്നും കൊറച്ച് പോണം അങ്ങാടി കൊറച്ച് ഓട്ടോർഷ വിളിക്ക് വിളിച്ച് പോവാനുള്ള ദൂരണ്ട്
അതെ വീട്ടില ആള് ഇല്ലാത്തവർക്കൊക്കെ സുഖാണ് ആള് ഉം അങ്ങനെ എടുത്തേക്ക് വരുമ്പോ പിന്നെ ഓരട്ത്ത് കുറച്ച് റേറ്റ് കൂടുതൽ ആയി
ആ പെരും വേലയണേ പൊറത്ത് അത്ര അല്ലെങ്കിലും ഓലെടുത്ത് ഭയങ്കര റേറ്റാ വാങ്ങുംന്ന് അറിയാം അതാണ്
വാങ്ങുന്നതും ഓല് വന്ന് തരുന്നതും രണ്ടും രണ്ടാണ്
ആ ആ ഇപ്പഴി ട്രോളിങ്ങും കൂടി ആയിട്ട് പേ രും വേലാണ്
എന്നാല് നമ്മക്ക് ഒരു മീന്റെ കഷ്ണം ഇല്ലാതെ നമുക്ക് കഴിയൂല്ല മക്കക്ക്
മക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോലോ ടങ്ങി
ആ മക്കൾക്കഴക്കാന അതിന്റെ ബുദ്ധിമുട്ട് ഒഓക്ക ചോറ് കഴിക്കാനും നിങ്ങൾക്ക് അതിന്റെ കൂടെ എന്തെങ്കിലുംൊക്കെ ആഹ ആഹ്ത രണ്ടിനന് കോഴിക്കും ല്ലാണ്
കോഴിക്കും വെലോടീണ്. ക്കപ്പോ
ഉം. എല്ലതും ഈ കാലാവസ്ഥൻ്റ ഒരു ആ കാലാവസ്ഥൻ്റ ഒരു ഇതാണേ. ചെറുങ്ങനെ പാറ്റുണ്ടോ? ആഹ് ഇപ്പൊ പിന്നെ നമ്മള് എ എല്ലാ സ്ഥലത്തക്കും ഒരേ പോലെല്ലല്ലോ മഴ പെയ്യ നമ്മളിപ്പോ ഇവിടെ ആഹ്. അതെ ഒരു സെക്കൻറ് വ്യത്യാസത്തി ഇതിലേക്ക ര് ഇവിടെ ഉണ്ടെങ്കി പിന്നെ എവിടെയില്ല അവിടെ ഉണ്ടെ ഏ അങ്ങനെയണല്ലോ മയ പെയ്യ മയക്ക് മഴയും വാണം വെയിലിന് വെയിലും വാണം ര
എല്ലിന് ആ
ഉം ഇപ്പവാ കഴിഞ്ഞ ഏഹ്‌ കഴിഞ്ഞതിലൊക്കെ വേ ഈ ഉരുൾപൊട്ടലും മുണ്ടക്കൈ അവ്ടൊക്കെ
ആഹ് ആഹ് അവു എത്ര ആൾക്കാരോ കുട്ടിയാള് ബാ ക്കിള്ളോരും മക്കള് ഏഹ് ഇമ്മാ
അത്പ്പോ ഞമ്മള്പ്പോയാച് സാധാരണ നമ്മള് ചോറ്ഴ്ച്ച നമ്മള് രാത്രി കിടക്കാണ് കിടന്നക്കാണ് പിന്നെ ഇപ്പ ഞമ്മൾ അറിയണില്ലല്ലോ പിന്നെപ്പൊ രാവിലെ പുലർച്ചെ ആ ഇങ്ങനെയൊക്കെ കാണിക്കണ് അതെ ഏ വല്ലാത്തൊരു ദുരന്തായിരുന്നു
ഉം
അതെ കൊറേ ആളുകൾക്ക് ഫാമിലി കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു എല്ലരും നഷ്ടപ്പെട്ടു ഫാമിലിയില് ആരും ല്ല അത്തരും ഒരു കുട്ടിയായിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഇടുങ്ങേറനു അന്നൊക്കെ കേട്ടപ്പോ ഇപ്പൊ പിന്നെ അവക്ക് വീടൊക്കെ അവിടെ കേറ്റുണ്ട് അവിടൊക്കെ ഇപ്പോ
ആ ഓല്ക്ക് ഇപ്പൊ അതിന്റെ ഉൽഘാടനം ഉണ്ടായിനിയാല്ലേലെ
ആഹ ആഹ
ആ് കുറെേ വീടുകള് ഒരു വിതൊക്കെ ഓല് ച്ച കൊടുത്തല്ലേ എന്നാലും പോയത് പോയി ഓല്ക്ക്
അതെ എന്നാലും ഇപ്പൊ ഓലക്കിങ്ങനെ ഇങ്ങനെ വീടല്ലേ ഇത്ര ഉള്ളോലും പാവപ്പെട്ട ഒരു പണക്കാരൊക്കെ കൊരേ പോലായി
ആന്നക്ക ഒരേ പോലെന്നല്ലേ ഉം
ഇപ്പൊ നല്ല രസലാടിപൊളിയുള്ള വീടൊക്കെല്ല സൗകര്യങ്ങളും ഫർണിച്ചറും കൂടി എല്ലാ സൗകര്യങ്ങളോടുള്ള കൂടിയുള്ള വീടാണ്
വ ആ വീഡിയോ അങ്ങനെ കണ്ടീന ഉദ്ഘാടനം ഇതൊക്കെ
കൊറെേ വീട് പണി ആയി നടക്കുന്ന കൊണ്ട് ണ്ട് കൊറ അവർക്ക് കൊടു ഇങ്ങനെ ചാവി കൈമാറിയിട്ടുണ്ട് കൊറ നടന്ന കൊണ്ട്ക്കണ്ട്
വീഡിയോ കണ്ടീനു
ആ അതെ ഓൽക്ക്ത് ഭയങ്കര ഒരു ഉ
ആഹ് അവക്കൊരു ഉപകാരമാണ് എന്നുംല്ലാത്ത ഒന്നുമില്ലല്ലോ ഒന്നുംല്ലാത്തടുത്തന്ന് കിട്ടല്ലേ ഒക്കെ അതില് പോയില്ലേ
ആഹ അതെ അന്നക്കത് ചേട്ടപ്പ ഭയങ്കര ഇടങ്ങേറനു ആ ഒരു ദുരന്തം അങ്ങനെ അവിടെ അടു- കടുക്ക് ഇങ്ങനെ- ോ ഭാഗം ഇങ്ങനെ പറയക്കാം ഞമ്മളെവിടെയും ഇങ്ങനെ എടുത്തക്കെ ഇങ്ങനെ വിള്ളലും അതും ഇതൊക്കെ- ഇങ്ങനെ പൊട്ടലൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് ഇതുവരെന്ന അങ്ങനത്തൊന്നുന്നു ഇല്ലാതെ കേട്ടമക്കക്ക- ഇല്ലാതക്കട്ടെ ഉ -അല്ലാതെ മ്മ്- നമുക്ക്ങ്ങനെ ഇതുലൊന്നും ണ്ടായിട്ടില്ല ഇങ്ങനെ നിക്കാതൊക്കെ മഴ പെയ്യാണെങ്കിലൊക്കെ ചെലപ്പോ പറിയപറ്റൂല കാറ്റും ഇടിമിന്നലൊക്കെയാണ് പേടി
ആഹ് കാറ്റൊക്കേണ് ഭയങ്കരെയിം ഉം
മഴ ആ മ ആ അതെ മഴ ഒറ്റക്കാവുമ്പോ പിന്നെ അങ്ങനെ പേടില്ല ഈ മരങ്ങളൊക്കെ എട്ത്തുള്ള മരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് വീട്മ്മ കൊക്കെ വികും അങ്ങനൊക്കെ ഒരു
ആഹ് അയ്ശരി വിടൊക്കെ അങ്ങനത്തന്നെ മലപ്രദേശല്ലേ
അതെ അതെ ന്നെ കര്ന്റിന്റെ പ്രശ്നം ഒക്കെണ്ടാവും
കാറ്റൊക്കെയാണ് ഒന്നോ ഒന്നാമത് പേടിയാ വേറെന്താ പ്രത്യേകിച്ചൊന്നുല്ല ഉംഹ് ഇന്നായ്ക്കോട്ടന്ന ആഹ് ആഹ് ന്നാ ശരിന്നാ